ആഹ് ഇങ്ങോട്ട് വരുന്നുണ്ടോ
ആഹ്
ഞാനങ്ങോട്ട് വേറെം നോക്കിയപ്പോ ഇങ്ങനെന്നെയാ കാണിക്കുന്നെ എന്തോന്ന് അറിയത്തി
ആണോ ആഹ്
ആഹ് അടിപ്പിചക്കെ അങ്ങോട്ട അങ്ങോട്ട് പോണണ്ടൊക്കെ ആയിരിക്കും ചെലപ്പം
ഉം ഉം ഉം
പിന്നെ
പിന്നെ എന്തുവായി എവിടെ വരെ ആയി നാളെ കൊണ്ട് തീരോ
തീ തീരാറായോ
പിന്നെ ക്കിനാേ
ആഹ് ഞാൻ പോയാര്ന്നു മെയിലേ
ആഹ് ഹ
മെയ് മാസം എട്ടാംതി ആയിര ആഹ് പോയിട്ട് ഇതുപോലെ
ഇരത്തൊന്നിന് അച്ഛന്റെ പെങ്ങളെ മോളെ
ആഹ്
ആഹ് ആഹ് നമ്മക്ക് കൊറച് ദൂരെയരുന്നു ആഹ് ഓഡിറ്റോറിയത്ത് ന്നായോണ്ട് ഓ അപ്പൊ സ് ങ്ങളെ സ്ഥലവിടയാ
ഞങ്ങള് കൊല്ലം
അപ്പ അവിട്ത്തെ അതാര്യാര്താ കല്ല്യാണം
ഞങ്ങടെ ന്തെ അച്ഛന്റെ അനിയന്റെ മോന്റെആയിരുന്നു
ആഹ് ഹാ ഹാ
ഉം അപ്പ ആ പെണ്ണ് തിരുവനന്തപുര ത്തുള്ളെ ഓ ആ അന്നേരം അവര്ടെ അവടാ നടത്താ അങ്ങനെ പോയതാ ഏഴര ആയപ്പ പോയി രാവിലെ പോണായിരുന്ന്. ഉശോ ഏഴരക് പോയിട്ടാ എന്തോ.
പോയില്ലാ.
പോയ്‌ പോയ്‌ ഏഴരക് പോയി.
ആഹാ ഹാ.
ബ്ലോക്കായിരുന്നു ഏഴരക് പോയിട്ട് എത്തിയത് പതിനൊന്ന് മണിയങ്ങാണ്ടാ
ആഹ് ഞമ്മളെ അട്ത്ത്ള്ള കുടുംബ ആണെങ്കിലല്ലേ ഞമ്മ്ള് ആഹ് ഒരു മാസം മുമ്പേ നമ്മളെല്ലാറും എല്ലാറും കൂടി ഒന്ന് പ്ലാൻ ചെയ്യൂല്ലേ
ആന്നാന്ന് ഉം തുണിയെടുപ്പും കാര്യങ്ങളും ഒന്നും പറയൺ
അട്ത്ത മാസാണെങ്കില് ഒരു മാസം മുമ്പേ നമ്മള് പ്ലാൻ ചെയ്യും.
ആന്നു അന്നേരം തൊട്ടേ എന്തൊക്കെ വേണന്ന് പ്ലാനാണ് ഇവിടാണെങ്കി മോ ക്കാണെങ്കി എന്റെ സെയിം കളർ വേണം ഞാൻ ഒള്ളെ ആപ് പെല്ലാം പരതി മീശോക്കകത്തിന്നാ അവസാനം സെയിം കളറിന്റെ പാവാട ഉടുക്കും.
ഏ ഇൻസ്റ്റേല്ക്കെ തപ്പും ഇപ്പൊ എന്തെങ്കിലും ആന്ന് ഇപ്പഴത്തെ ഏതാണ് സാരി എറങ്ങിയിരിക്ക്ന്നത് അങ്ങൻത്തത് നോക്കും. അപ്പ ഇങ്ങനെക്കെയാണ് അതുപോതന്നെ അതിനൊ നെക്ളൈസും മാലെ ഇത് ഓഡറെയണോ എല്ലത്തിനും പണം വേണല്ലോ അപ്പൊ ഇച്ചി ആഹ് അപ്പൊ അത് കൊറേ ഒരു നല്ലൊരു തല്ലേ നമ്മള് ഇങ്ങനെ കസിന്റെ മുടി കെട്ടലിങ്ങന കല്യാണത്തിന് പോവുമ്പള്ള ആ എന്ത ഒരുക്കങ്ങളെല്ലം പ്ലാൻ ചെയ്യുമ്പോലേ
അതാ അത് പോ ഒരു ഇത്. അങ്ങ് പോന്നില്ലല്ലോ അതുകൊണ്ട് നമുക്ക്ല്ല എവിടെലും പോണന്നുള്ളപ്പ നമ്മള്
ആ ആഹ് ഇപ്പൊ കൊറേയായി കല്ല്യാൺത്തിന് പോവാ തെ മെയ് പോയിലെ പിന്നെ ഇപ്പം കല്ല്യാണം ഇല്ലെയ്നു.
ഭംഗി ഇപ്പ ഇല്ലേല് പ ഓണ സമയത്ത് എന്തെങ്കിലും വന്നാലായി.
ഇപ്പം പിന്ന അങ്ങനാ കല്ല്യാണ സീസൺ ഒന്നയ് ഇല്ലേലോ അതെല്ലം കയിഞ്ഞില്ലേ ആഹ് കൊറവാ.
ഉം ഉം ഉം നിപ്പെ എവ്ടെ പാന ഇനിയിപ്പൊ ഒടനെ അങ്ങ് ഒന്നും പോവാനില്ലന്ന് തോന്നു
ആഹ്
ത് ഓണം വെരും ഓണം വെരുമ്പോ വീട്ടി തന്നെ ഒരുങ്ങിയിരികാറെ ഒള്ളൂ.
ആഹ് ഓ ഓണയ്ന് ഓണം വെര്ന്ന്ണ്ട്.
ഓണതിന് പിന്നെ പൂവ് പിന്നനി ഇല്ല എവിടങ്ങും ഇല്ല വാങ്ങിച്ചേ പറ്റത്തുള്ളൂ വെലയായിരിക്കും അപ്പൊ.
കാ ഇങ്ങക്ക് ഓണണ്ടാവൂലേ?
ആ ഒണ്ട് അപ്പൊ ഈ ഞങ്ങളെ ഞങ്ങള് തലേന്ന് രാത്രില് മറ്റേ വരച്ചിട്ട് ഇട്ട് വെക്കുവേ. കാരണം ഈ വെളുപ്പിന് അഞ്ച് മണിക്കുംനാല് മണി ക്കൊന്നും എണീറ്റിട്ടാ തീരത്തില്ല ആ വെല്ല്യ വട്ടമായിരിക്കും വെല്ല്യ ഗോളമായിരിക്കും അപ്പം അത്രയും ഇട്ട് തീര്ണേ വെളുപ്പിന് എണീറ്റാലേ പറ്റത്തുള്ളൂ.
ആഹ് ഇപ്പൊ പണ്ടത്തെ പോലെ പൂവൊന്നും ഇല്ലാലോ..
ട്ട്യാ
എല്ലേ ഇപ്പ എല്ലാം പൊറ്ത്തുന്നല്ലേ വാങ്ങിക്ക്ന്നത്.
പണ്ട് പണ്ടൊക്കെ ആണെങ്കില് പൂ പറിക്കാനൊക്കെ ആ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട് ഇഷ്ടമാതിരി പൂക്കളും ണ്ടാവും ശ് ഇപ്പം പിന്നെല്ലാ റെഡിമെയഡ്ങ് കിട്ടുന്നോണ്ട് പിന്നെ
ആ എല്ലാരു അത്തന്ന ഭയങ്കര ചാർജും മുല്ലപ്പൂനൊക്കെ എന്തോര്
ആ് അത് നാട്ടിലാതോന്നു കൂടുതല്
ആ അന്ന് വങ്ങിക്കാൻ പറ്റോ. ഇയ്യോ ഭയങ്കരം ഒരുച്ചിരിക്കെന്നെ ഭയങ്കര വെലെ
ആ അതാ പറയ്ന്നെ പിന്നെ അങ്ങോട്ട് നമ്മള് പൊർത്ത് കർണാടകേല് ക്കെ പോയി കഴിഞ്ഞാ വില കൊർവിന് കിട്ടും അങ്ങനെ ഓണത്തിന് കൊറെേ ആൾക്കാര് പൊറത്ത്ന്ന് പൂക്കള് വാങ്ങിക്കുന്നെ കാണം പൊർത്ത്ന്ന് കാരണം വെല കുർവിന് കിട്ടുന്നൊണ്ട്
അവിടൊക്കെ പോ പോയി വാങ്ങിക്കണം ഓഡറെയിതാ കിട്ടുവോ അതോ
എവിട്ന്ന്
പോയി കർണാടകേ പോയി വാങ്ങിക്കണോ അതോ ഓട്റെയ്ത് അവരയ്ച് അങ്ങനെ വെരോ
അല്ല ഞങ്ങക്ക് അല്ല നമ്മൾ നേരിട്ട് പോയിട്ട്
പോയിട്ട് എടുക്കണം ആഹ് ഇപ്പൊ കൂടുതലും മുല്ലപ്പൂനെ കാട്ടിം മറ്റേ ആർട്ടിഫിഷ്യൽ ജാസ്മിൻ വന്നിട്ടുണ്ടല്ലോ
ആ ആ ഇപ്പയിന് ആരും പോവുന്നെ ഇപ്പെല്ലാരും ശരിക്കുള്ള മുല്ലപ്പൂന്നും എല്ലല്ലോ ഇട്ന്നെ
അല്ല ആ പ്ലാസ്റ്റിക്കാ അതിന് ഞാനങ്ങാണ്ടോര് ടൈമി റേറ്റ് ചോദിച്ചപ്പം തമിഴ്നാട്ടുകാര് ഇൻസ്റ്റായിൽ ഇട്ടേക്കുന്ന കണ്ട് എത്രോ ആണ് മൂവായിരം രൂപേന്നൊക്കെ പറഞ്ഞ് ഞാൻ അപ്പഴേ പോയി ആ ആർട്ടിഫിഷ്യൽ ജാസ്മിന് ഭയങ്കര വെലയാ
ആണോ ഹാ ഹാ ഹാ
അതിന്റെ സ്മെല്ല് എപ്പഴും നിക്യും പിന്നെ
ഓ അങ്ങനത്തെ ആയിരിക്കും അല്ലേ ആ ആ സ്മെല്ലുള്ളത്
ഉണ്ട് ആ ക്വാളിറ്റി ഉള്ളതാ അത് നശിക്കത്തില്ലെന്ന് തോന്നുന്നു
ആഹാ അന്നതിന് പൈസ ഇണ്ടാവയിരിക്കും പക്ഷെ അയ്നെപ്പറ്റി ഞാൻ കേട്ടിട്ടില്ല നമ്മള് സാധാരണ നൂർപ്യകൊക്കെ വാങ്ങിക്കൂല്ലേ ഫാൻസിന്ന്
ആഹ്
അങ്ങൻത്തെ ഒരു പൂവെനിക്ക്‌ണ്ട് അതെന്തോ ഡാൻസിന് വേണ്ടിട്ട് ഉപയോഗിച്ചത്
പഷെ അത് അത് പക്ഷെ നമ്മള് കല്യാണത്തിനൊക്കെ പോകുമ്പോ ഒരു രസ ണ്ടായിരുന്നു. നമുക്ക് ഒരു മുട്ട് പോൽത്തെ സംഭവം തന്നെ വേണം
ഞാനിത് യൂട്യൂബിലൊക്കെ നോക്കി അപ്പൊ ഇത് ഉണ്ടാക്കി ഇങ്ങനെ പഠിപ്പിക്കുന്നവരും ഉണ്ട് പിന്നെ ഒരുപാട് പെൺപുള്ളാര് വീട്ടി ഇരുന്ന് അത് ചെയ്യുന്നുണ്ട് വർക്ക്
അ ഹാ ഹാ
ആ ഈ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ചിട്ടെ എന്തോ മെഷീനും ഉണ്ട് മെഷീൻ കട്ടറുണ്ടേ പേപ്പർ ഷീറ്റ് പേപ്പർ വെച്ചന്ത സംതിങ് ഉണ്ടാ ഷീറ്റ് വെച്ച അപ്പം അത് ക്ലിപ്പ് അടിക്കുമ്പോ മുല്ലപ്പൂന്റെ രീതില് ആ ഇതി വരും അങ്ങനെ ക്ലിപ്പ് ക്ലിപ്പ് അടിക്കുമ്പോ മുല്ലപ്പിന്റെ പീസ് പീസ് പീസ് അതെല്ലാം കൂടെ കോർത്ത് വെച്ചിട്ട് ഇതുണ്ടാ
ആഹ്
അത് നല്ല വരുമാന ന്നൊക്കെ പർഞ്ഞു പിള്ളേരിട്ട് ഒത്തിരി പേര് ഓർഡറും ചെയ്യുന്നു അയ്ന്റെ താഴെ പോയിട്ട് വേണോന്നൊക്കെപ്പം ഉം
ആഹ് ഇപ്പം പിന്നെ ഏഹ് എന്താ പറ്യാ ഞമ്മളിപ്പോ കല്യാണത്തിന്പ്പോ കാറ്റലോഗല്ലം നോക്കൂല്ലേ പൂമാലക്കും ബൊക്കൊക്കെല്ല അത്പോൽ തന്നെ തലക്ക് തലക്ക് പൂവ് വെക്ക്ന്ന്ണ്ടെങ്കിലും സാരിക്ക് മേച്ചായൊരു പോവൂല്ലേ നോക്കുവാ അപ്പ അതിനൊക്കെ പൂമാലക്കൊക്കെത്ര്യേ എനിക്ക് തോന്നാ ഏഴായിരം എട്ടായിരം ആ ഒര് എമൗണ്ടാണ് വര്ന്നത്.
ആഹ് അതൊക്കെ ഈ വന്നോരോ ഇപ്പൊ എന്തോ ചെയ്യും ഭയങ്കര റേറ്റും നല്ലേ നമ്മക്ക് മുല്ല പൂവിന്റെ ചെടി ഉണ്ടെങ്കിൽ കൊഴപ്പല്ല പക്ഷെ അതൊന്നും ഇല്ലല്ലോ
പണ്ടത്തെ പോലെ പക്ഷെ ഇപ്പ അങ്ങനെ എല്ലാരേ വീട്ടിലും കാണുന്നില്ലാലോ പൂക്കള്ണ്ടാവും പക്ഷെ മുല്ലപ്പൂവിന്റെക്കെ
ആഹ് ആഹ്
മ്മ്
ആഹ ആ ചെറുത്- ആഹ് പറഞ്ഞോ
ഉം
ആരോ വന്ന് അതാ
ആഹ് ആഹ്
അമ്മേ അങ്ങോട്ട് ചെല്ല് ആഹ് ഇവിടെ പറഞ്ഞാ ആഹ് ഇനി പറഞ്ഞോ
ആഹ് ഉം ഇനി അട്ത്തങ്ങ് കല്യാണണ്ടാവോ
ഓഹ് ഇനി ഉടനെ ഒന്നും ഇല്ലെന്ന് തോന്നു
ഇല്ലാല്ലേ ഞമ്മളൊക്കെങ്ങനെ വൈറ്റിങ്ങിലാണ് ആര്ടെങ്കിലും വന്നാ നല്ലതായിരിക്കും
അതാണ് ഉം
പക്ഷെ ആര്ടെങ്കിലും കല്യാണത്തിന് പോവ്ന്നെ ക്കാളും നമ്മളെ സ്വന്തം നമ്മളെ കുടുംബത്തില്ള്ള ആരെങ്കിലും പ്രത്യേയിച്ച് നമ്മളെ കസിൻസൊക്കെ ഇണ്ടെങ്കിലല്ലേ കൂടുതല് നല്ലേണ്ടാവും ഫുൾ പ്ലാനിങ്ങായിരിക്കും.
ആഹ് ആഹ് സെൻസസിന്റെ ആള് വന്ന്
ആഹ്
ആഹ ഉ
ഇങ്ങക്ക് ഇങ്ങളെ അവടിം ക്കെങ്ങനെ പിന്നെ കല്യാണത്തിന് മ്മ് തന്ന് താലി കെട്ട്ന്നന്നൊക്കെ സദ്യയായിരിക്കോ ഇണ്ടാവാ അല്ലെങ്കില്
ആഹ് ഉണ്ട്ണ്ട് പെണ്ണിന്റാള്ക്കാരാ
ആഹ്
ഓഹ് അന്നേരം അവർക്കാണ് എല്ലാ ചടങ്ങോക്കെ സെറ്റപ്പാ ചെയ്യേണ്ട പെണ്ണിന്റെ വി ആഹ് സ്ഥലത്തായിരിക്കണം അവരായിരിക്കും ഓഡിറ്റോറിയത്തിന്റെ സെറ്റപ്പ് ആഹാരം അവരായിരി ക്കണം പിന്നെ ചെറക്കൻ വീട്ടാർക്ക് വല്ല്യ ചെലവ് വരുന്നില്ലന്ന് പറഞ്ഞാ കുടിയടം വര്ന്നുണ്ട് പിന്നെ നല്ല വാതിലുണ്ടല്ലോ അന്ന് തന്നെ വീട് കാണല് അതിന് ചെറ്ക്കനായിരിക്കും വീട്ടിലെല്ലാം ചെയ്യേണ്ട സെറ്റപ്പ്
ആഹ് ആഹ് ഹാ ഇവടിം അങ്ങനെ തന്നെയാണ്
ആഹ് ഇവടെ പെണ്ണ്‌ങ്ങള്ടെ തന്നെ അല്ലേ പെണ്ണ്ങ്ങള് തന്നെ എല്ലാ ചെയ്യ്ന്നെ കല്യാണത്തിനൊക്കെ
ആഹ് ആഹ്.
ഇത് തലേന്ന് ചിലര് പാർട്ടി വെക്കും ചിലര് വെക്കത്തില്ല അങ്ങനെ ബോയ്സ് അതിന്റെ അവിടെ- പിന്നെ ചെറുക്കൻ പെണ്ണിന്റെ വീട്ടിൽ തലേന്ന് പോണം കാണാൻ.
ഓ..
അങ്ങനെയൊക്കെ ചടങ്ങ്.
ആഹ്.. ആഹ്, ഏകദേശം ഇവിടെ അങ്ങനെ തന്നെയാണ്. പറഞ്ഞ ചടങ്ങൊക്കെ ഇവിടെയുണ്ട്. ഉം.
ആഹ് ആഹ് എല്ലാടത്തും ഒരേപോലെ ആയിരിക്ക്യും അപ്പം
ആ നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷായി?
ഏതേലും കല്യാണം ഉണ്ടോന്ന് നോക്കണ, ആരും വന്നില്ലേ ഇതുവരെ? ഉണ്ടങ്കി ഒന്ന് ട്രസ്സും കാര്യങ്ങളും ഒക്കെ എടുക്കയി
ആ അതെ, അങ്ങനെല്ലെ എടുക്കാൻ പറ്റു അല്ലേ?
അതെ അതെ അല്ലാത്തപ്പ ഇനിയിപ്പോണത്തിന്നെ എടുക്കത്തുള്ളു. ആഹ്‌, ഉം എന്നാ പിന്നെ വേറൊന്നും ഇല്ല പ്ര ശരി ഉം അ ആ...